ഹലോ
ആഹ കേക്കില്ലേ
ആഹ എന്തൊക്കെയ വിശേഷങ്ങള്
അതക്കെ ആഹ കഴിച്ചിട്ടില്ല ഒക്കെ റെഡി ആയി
ഇന്നെന്താ സ്പെഷ്യല്
നന്താ മീന്
ആ കറിയോ
കറി ഉം കറി മോര് കുമ്പളങ്ങ മോര്
ആഹ ഇവിടെ ബീഫ് ബീഫ് വരട്ടും ചീ അ പിന്നെ പരിപ്പും മുരിങ്ങ കായും ക വെച്ചു പപ്പടം പൊരിച്ചു
പിന്നെ എന്താ കേക്കിന്റെ എന്താ അപ്പ അങ്ങനെ അല്ലാതെ ഇതൊന്നുംല്ല ഈ പിന്നെ തുടങ്ങില്ലേ
ആഹ ഓഡ്ര ഇടക്ക് കിട്ടും ഇടക്ക് കിട്ടുന്നത് അങ്ങനെ ചെയ്യണണ്ട്
ആഹ് എനിക്ക് പിന്നെ ഇടൽ ഇങ്ങനെ ചോയ്കും കൂട്ട ഒരു മാസത്തില് എനിക്ക് സാധനങ്ങ മാസത്തിലുല്ല
ആഹ അപ്പൊ നമുക്ക് ഭയങ്കര നഷ്ടമാണ് എപ്പോഴെങ്കിലും ആകുമ്പോ ഭയങ്കര നഷ്ടമാണ് എല്ലാ സാധനങ്ങളും വാങ്ങുംമ്മാണ്ടെ
അപ്പൊ ഭയങ്കര മടി ഇപ്പൊ ഒരു മടി ഇറന്നലേ
ഇടയില് ഇടൽ ആഹ ഇടൽ ഇങ്ങനെ കിട്ടണം നമുക്ക് നിലള്ളൂ ഉ ആ നാശായി പോവയും ചെയ്യും അതാണ് ബുദ്ധിമുട്ട് പിന്നെ നിലങ്ങനെടല കിട്ടുകണെങ്കിലക്ക നല്ലത്
ആഹ് കിട്ടണതല്ലാദേകദേശ അത് എപ്പോഴെങ്കിലും ഉള്ളൂ രണ്ടു മാസത്തെ ചോദിക്ക അപ്പ എന്തേലും ചോദിക്കോ
ആഹ പിന്നെ പിന്നെ പിന്നെ കേക്കിന് എങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വനിലക്കൊക്കെ ഇങ്ങനെ ചെർക്കലൊക്കെ എന്താ?
ഞാ പിന്നെ അയിലെന്താ എന്താണ് മൈദാ മുട്ടാ പാൽ അങ്ങനെ ഈ പുതിയ ഫ്ലേവർ എന്തേല്ലോ പാല്ല്ലാം ചേർക്കലണ്ട് പുതിയ ഫ്ലേവർ എന്തേലും
ഇല്ലേ പുതിയ ഫ്ലാവർ ചെയ്തിട്ടില്ല ഇനിയിപ്പോ മറ്റേ ഒരി ഇതുണ്ടല്ലോ മറ്റേ ജുവാൻ സ്റയിൻബോ അങ്ങനെ ഇണ്ടാക്കണംന്നൊക്കെ ഉണ്ട് അത് കൊറയായി അത്എന്നിണ്ട് വെച്ചിട്ടാ കൊറ പിന്നെ ഉണ്ടാക്കാത്ത ഫ്ലവേഴ്സ് ഒക്കെ കൊറെണ് പിന്നെ ഇപ്പ നമ്മള് തന്നെ ഉണ്ടാക്കിക്കണ്ട് കഴ ണ്ടായിനി അയ്ൻ തന്നെ ആദ്യം കൊറേ ചെലവ് ആദ്യം നമ്മൾ പൈസ ഇറക്കണ്ടെ എന്നിട്ടല്ലേ ഇദോ ഇത് എന്താറിയോ മറ്റേ സോൾട്ട് ആൻഡ് അപ്പോ ഫിലിമില്ലേ അയിൽള്ള ഡയലോഗ് വെച്ചങ്ങാ ണ്ട് പിന്നെ ആക്കണത്ണ്ടല്ലോ കൊറേ റീൽസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് മൂന്ന് സ്പോഞ്ച് ആണ് അത് പിന്നെ സ്ട്രോബെറിയും
ആഹ കളറുതായിട്ട്
ആഹ് ആഹ് ആഹ് പിസ്ത്തിമ് പിന്നെ പേത വാനിലന്നെ അല്ല അല്ല ഓറഞ്ച് ഞ്ചും
ആഹ അങ്ങനെ ഉ
പിന്നെ അതിന്റെ സ്ട്രോബെറി വെക്ക സ്പോഞ്ചാണെങ്കിൽ സ്ട്രോബെറിന്റെ പിന്നെ ക്രീമും രഖേന ഇതുണ്ടെങ്കില് മറ്റേ ആ സ്റ്റൗബെറിന്റെ കൃഷ് ണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ സ്ട്രോബറി ഫ്രഷ ആയിട്ട് കിട്ടുന്ന സീസണങ്കിൽ അത് ക്കിങ്ങാണ്ട് ചെയ്യ നമ്മള തന്നെ ക്ഷിന ആവുമ്പോ പൈസ കൊറച്ച കൂടന്ന് തോന്നുന്നുണ്ട് പിസ്തന്റിം തന്നെ അങ്ങനെ തന്നെ പിന്നെ പിസ്തന്റെ നട്സ് ണ്ടെങ്കിൽ അങ്ങനെ ഇടാ കസ്റ്റമേഴ്സ് ഒക്കെ പറയാങ്കിൽ പോല് പറയുന്നതിനനുസരിച്ച്
ചെയ്തെടുക്കാം ഉം ഉം ഇപ്പൊ എങ്ങനെ റേറ്റ് എങ്ങനാ എങ്ങനെയാണ് ഇപ്പൊ വാനില
കൂടുതാ ഞാന് ഏം അഞ്ഞൂറ്റി അമ്പതായി റ്റന്നേണ് ആദ്യം അഞ്ഞൂറേനിലെ അതിലും കൊറവായിട്ടാണ് അഞ്ഞൂറ്റിമ്പത് റേറ്റ് സാധാരണ ട്ട്ട്ടെന്നെ കൊട അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും ഇല്ലെങ്കിൽ പിന്നെ ചെയ്യൂല്ല
ആ ഇല്ലേ പിന്നെ ബ്ലാക്ക്
ബ്ലാക്ക് അറുനൂറ് പിന്നെ വൈറ്റ് അറുന്നൂറ്റി അയിമ്പത് വൈറ്റിന് ഒന്നും കൂടെ കൂടണുണ്ടല്ലോ അത് അതിന്റെ സാധനങ്ങള് വൈറ്റ് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ണ്ടല്ലോ നമ്മക്ക് വാങ്ങാനും നല്ല പൈസല്ലേ
അയിന് അറുന്നൂറ്റി അമ്പത് മറ്റേത് അറുന്നൂറോ
ആ
ആ ആ
അപ്പൊ എപ്പഴേലും കിട്ടാണെങ്കി നമ്മളെ റേറ്റിന് പിന്നെ പറ്റ്ണോർക്ക് ചെയ് ത് കൊടുക്കും ഇല്ലെങ്കില് പിന്നെ ചെയ്യൂല ആ പിന്നെന്താ നമ്മള് ഇപ്പ ഈ എല്ലാ പണിറ്റെടെ എപ്പഴേലും കിട്ടുവാണെന്നുണ്ടെങ്കിലും പണികളടയിലും ഒക്കെ ചെയ്യണ്ടേ ആ ആ അല്ലെങ്കിൽ നമ്മള് ഇട്ടാ പിന്നെ നമ്മുക്ക് പിന്നെ ഇങ്ങനെ ഒരു മടിയാണ് എങ്ങനെ എപ്പഴൊഎപ്പഴും ഇങ്ങനെ ഓർ ട്ടാണെങ്കി രസ കാണേനും നമുക്ക് എന്തേലും എണിങ്സ് ഉണ്ടാവും ചെയ്യോ അതാണ് മെയ്നായിട്ട് ഉം വെറുതെങ്ങനെ സ്റ്റാ
ആ ഞാൻ പിന്നെ ഒന്നും ഇണ്ടാക്കണില്ല അങ്ങോട്ട് ഇട്ടമാരി കൊട്ടാരത്ത് ഇപ്പൊ വീട്ട്ക്കന്നെ ഇണ്ടാക്കിയിട്ട് കൊറേണ്ണം അങ്ങനെ കുട്ടികള് പറയാണുണ്ട്
പിന്ന വീട്ടിലാണ് ഇണ്ടാക്കാണെങ്കിലും കൊഴപ്പൊന്നില്ല സാധനങ്ങൾ പിന്നെ ആദ്യക്കന്ന് വാങ്ങേണ്ട ഒരു ഇത് വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്
അങ്ങനെ പിന്നെ അതേമരി ആ ലോട്സ് ബിസ്കോഫ് അതും ഭയങ് ങ്കരം പറയണേക്കാല്ലോ
ആ അയുനൊക്കെ നല്ല റേറ്റ്ള്ളതാണ് ആ ഉം ലോട്ടസ് അതേപോലെ മറ്റേപ്പോ കുനഫാ പിസ്തശ് ചോക്ലേറ്റിന്റെ മേത്തെ കേക്ക് ഉണ്ടാക്കന്നെ ഒക്കെ നല്ല റേറ്റ് ആണ് ഇനി അതൊക്കെ കുനാഫ ഡോക്കന്നേ എന്താ വെല
ആ അപ്പൊ ചെലോരേ ഇപ്പൊ ഞാൻ ആദ്യ ഒരു ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നുട്ടോ ആ അവര് ഒരു താത്തണ്ട് അത് അതെക്കെ പോയി കുക്കീസ് മാരി ഒരു പല സെയിലും അതിന് കൊറേ സംഭവം ഉണ്ട് സെയിൽ ആക്കണ്ട് ഇപ്പ ഇണ്ട് ഇപ്പ അടുത്തിസൊരു
ഇപ്പ മറ്റെന്താണ് സൈൻ ലബാനുനൊക്കെ പറഞ്ഞ്ങ്ങാണ്ടൊക്കെ വരുന്നുണ്ടല്ലോ ആഹ്
ഇത് ഒരു കുക്കിസ്മരി ഉണ്ടാക്കിട്ട് ഐക്ക് ചോക്ലേ റ്റിന്റെ സിറ ഇതും സോസും കൂടി കൊയച്ചെടുത്തിട്ട് എത്ര ഒരു ജാറാക്കിട്ടും ആഹ് ആഹ്
ള ഒരു ഡബ ടെബ്മാരത്തി ഒരു ഇത്ണ്ടല്ലോ അങ്ങനെ ആക്കിയിട്ട് ഇത്ര റേറ്റ് പറഞ്ഞിട്ടണ് അതൊക്കെയാലും നമക്ക് ഇങ്ങനെ കുറച്ചൊക്കൊരു ബൾക്കായുള്ള ഒഡേഴ്സ് തൊക്കെങ്ങനെ കിട്ടണം അല്ലെങ്കിലു ഡെയിലി ഇപ്പൊരു അഞ്ച് ഓർഡഴ്സ് അല്ലെങ്കി അങ്ങനെക്കെ ഇങ്ങണ്ട് നമ്മക്ക് കിട്ടണം നമുക്കിങ്ങനെ കിട്ടുവാണെങ്കിൽ തരകെ പിന്നെ അത്രയും സാധനങ്ങള് ഞമ്മളത് പിന്നെ വേസ്റ്റായ ഞമ്മളന്നെ ടകാനായി ന്നോടിങ്ങനെ പറയാ അങ്ങനെ ചെയ്തോ അങ്ങനേ ചെയ്തോക്ക് പിന്നെ ഏഹ് ന്താണ് അനിയനെ അപ്പൊ പിന്നെ അങ്ങനെ ഓർഡേഴ്സ് കിട്ടു അങ്ങനെ ചെയ്തോക്ക് പിന്നാ ന്ക്ക് എന്താന്ന് അറിയോ എനക്ക് നമ്മൾ മറ്റേ റിച്ചയിട്ടുള്ള ഇത് വാങ്ങണം പ്രീമിയം ആഹ് പ്രീമിയം ആഹ് പ്രീമിയം ചോക്ലേറ്റ് വാങ്ങണം നല്ല പൈസണ്ട് പിന്നെ അതേപോലൊക്കെ പ്രീമിയാണ്. നമ്മളയില് വച്ചു ചേർക്കാൻ പറ്റുള്ളൂ. ചെയ്യുമ്പ പിന്നെ അതേ പോലെ തന്നെ നമ്മള് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഓർഡർ
ആഹ് മറ്റ ആയ അങ്ങട്ട് കിട്ടലാണ്പ്പ അത്ര ഈ ഫുഡിൻ്റെ ഇതിൽ കുറേ ആൾക്കാർപ്പോ ഈ താഴത്തന്നെ ഇപ്പോ എന്തൊക്കെ ചെയ്യണ്ടറിയോ അച്ചാർ ൾ ചെയ്യണണ്ട്
ആഹ് നമുക്കന് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ഇതാക്ക ആഹ് മക്ക്. ഒക്ക നമുക്ക് ഒരു സപ്പോട്ടും കാര്യങ്ങളൊക്കെണ്ടെങ്കില് ഒക്കെ. അതും ചെയ്യ അച്ചാറിൻ്റെ ത് ഷെഫ് ഫുഡിന്റെ തന്ന ഇപ്പോ മെയിനായി ഫുഡല്ലേ ആ പിന്നെ നമുക്ക് എല്ലാതും ചെയ് കേക്ക് ചെയ്യാം പദേ ആഹ് ഇതേ പോലെ പ്പ ആ കേക്ക് തന്നെ ഡെസേർട് ആയികാണ്ട് ചെറിയ ചെറിയ ചിലവർക്കൊക്കെ അങ്ങനെ ആകുമ്പോ കൊറേ ഓർഡേഴ്സ് പിന്നെ അതായത്പ്പോ എല്ലാവർക്കുംപ്പോ ഒരുമി ച്ച് ഒരു കിലോ വാങ്ങണ്ട കഴിക്കണ്ടേ ഫാമിലി അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ ഒറ്റ ഓരോരാൾ വാ വയറ്റിലെ ചെറിയേ പിന്നെ പിൽ ചെയ്ത് കൊടുക്കണം അങ്ങനത്തത് വരുമ്പോ അത് ഓര്ക്കും ക്കെ കഴിക്കാനും മാങ്ങാനും ഇത്ണ്ടാവൂല മടി ഉണ്ടാവൂല
അതാണെ. പിന്നെ ഇവിടെ പഴേമാതിരി എപ്പഴും ഞാൻ ശ്രദ്ധിച്ക്ക്ണു ഈ ബൈപ്പാസിലേ പിന്നെ ഒരു ബൺമസ് കാ ബൺ ആ ഒരു ഇത് അവിടെ കണ്ടിട്ടില്ലേ ഇയ്
അതിപ്പോ നിന്നിലെ ഏതേലും ഒന്നും ട്രെൻഡായി വന്നാ ആൾക്കാർ
ആഹ് ഇതവിടെ സ്ഥിരണ്ട് ഒരൈസ് ആ ഒരൈസിന്റെ എന്താ എവിടെ അറിയോ ഇബടെ ബൈ പാസ് ല് ആ മറ്റോട്ത്തല്ല. അവിടൊരു ചേച്ചി ഒരു പെണ്ണും രണ്ട് പെണ്ണുങ്ങളാണ് അവിടെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് അവിടെ കണ്ടി
യ്ണ് ണ്ട്. ആഹ് ഉണ്ടോന്ന് അത് കഴിഞ്ഞുന്നൊക്കെ പറയ്ണ കേട്ടിന്നു. ആദ്യക്കെ ഭയങ്കര തെരെക്കേന്നു. അതയ്ന് ഒരോട്ത്ത് തൊട്ങ്ങിയ എല്ലാട് ത്തും മിന്നതന്നേണേ ആഹ് കാര്യായിട്ട്പ്പ അ ഒന്നുല്ല
ആഹ് അത് മത് തീരെ
ആഹ് ബണ്ണ് ആഹ് ആ ഒരു അങ്ങനെ അങ്ങട്ട് ഇതാക്കിട്ട് അയിന്റെ ഉള്ള്ക്ക് അത് പിന്നെ കട്ടീത് പകുതിയാക്കി ഇങ്ങാടെന്നെ ചേർക്ക പിന്നെ ബണ്ണത് ടോസ് റ്റിയ്യ് ണ്‌ണ്ടോന്നർ ടെയ്ല അത് കഴിച്ചുക്ക്ണു കൊടുന്നീന്നു അത് ആഹ് പിന്നെ മറ്റ ഇറാനി ചായിം അങ്ങനെ ആക്കിട്ട് ഓരോന്ന് ആണ്ട് ഇറങ്ങന്നെ ഓരോന്ന് പിന്നെ എന്തെലോന്നണ്ട് അറങ്ങിയ പിന്നെ ആൾക്കാര് മൊത്തം അയിമ്മേണ് പിന്നത് ഫുൾ എല്ലാടത്തും അതാ
ആഹ് ആഹ്
പിന്നെ അതേമാരി ഇപ്പൊ വീട്ടിലിരുന്നും കൊണ്ടന്നെപ്പ ഞമ്മക്ക് ക്ക് മറ്റേ അപ്പച്ചാറാൺ ണ്ന്ന് ണ്ടെണ്ടെങ്കിലൊക്കെ ചെയ്യ പ്പ മ്മക്ക് നമ്മളങ്ങനൊക്കെ ഒരിത്ണ്ട് ഇടാണെന്ന്ണ്ടെങ്കിലെ സ്റ്റാറ്റസി ഇടാ ണെന്ന്ണ്ടെങ്കിലൊക്കെ ഇപ്പോ ഓർഡേഴ്സ് കിട്ടായി ഒന്നുൺ ണ്ടാവൂല പിന്നെ അമ്മക്ക് എല്ലാത്തിനും ഒരു സപോർട്ട് കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കി പിന്നെ ആ അല്ലഞ്ഞിപ്പ അങ്ങനെ വാണെന്ന് ണ്ടെങ്കില് ഇപ്പൊ നമുക്ക്പ്പോ സാനം അപ്പ വാങ്ങിങ്ങാണ്ടപ്പൊ കൊറച്ചണ്ട് ഇട്ട് കൊടുത്താ മത്യല്ലോ ഒരുമിച്ചിട്ടില്ലാന്ന്ണ്ടെങ്കിലും അങ്ങനെ അങ്ങനെ വാണ്ടെങ്കി ചെയ്യാലോ
പിന്നെ സ്നാക്സേള് കോഴി ആ അതൊ കണ്ടലോ അങ്ങനെക്കാവും ഇപ്പൊ ചെയ്യനുണ്ട് ഇപ്പൊ ആൾക്കാര് ഫുള്ള്
ആ ഇപ്പൊക്കെ ഫുഡ്മ്മേണ് എല്ലാരും ഒന്നും ഇണ്ടാക്ക് ഇപ്പൊന്നും വാണ്ട ഓൺലൈനായി ങ്ങാണ്ടാണ് പറയാം പിന്നെ എത്തിച്ചുകൊടു ക്കാനും പിന്നെപ്പൊക്കെ അങ്ങനത്തെ ഇത്ണ്ട് ഇപ്പൊക്കെ എല്ലാത്തിനും അയ്‌ന്ള്ള സജ്ജീകരണങ്ങളും ഉണ്ട ല്ലാ വീട്ടില്ന്നാണ്ട് ഫോൺ നം ഫോൺല് വിളിച്ച്ങ്ങാണ്ട് സെലക്ടെയ്താണ്ട് വ വച്ചാ മതിയാക്ക വീട്ടിൽ മുൻപിലണ്ട എത്തൂല അതൊക്കെ നല്ലതും ആണ് വട്ടിലിങ്ങനെ പണിയൊന്നുമില്ലരി അവിടെ ഉള്ളോർക്കൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് ഇത് പൊക്ക പുറത്ത പോയത കൊണ്ട് തന്നെ ഇതൊക്കെ വരുമ്പോഴേ പോവാന സിറ്റുവേഷനും ഉണ്ടാവൂല്ല കുട്ടികളും മക്കൾ എന്ന് പറഞ്ഞിട്ടും വീട്ടില നിങ്ങളുടെ അത നനമ്മുക്ക് ഇങ്ങനെ ഓഡറുകൾ കിട്ടണം എന്നാ സുഖമാ നിങ്ങൾ ഇങ്ങനെ വരുമ്പോ അങ്ങനെ രസ
ചെയ്യാൻ കിട്ടും അല്ലെങ്കിൽ പിന്നാത് എനിക്ക് തീരെതാണല്ലേ ഞാൻ വല്ല എപ്പഴെങ്കിലും ഇങ്ങനെ അപ്പൊ പിന്നെ സാധനങ്ങൾ അവിടെ പൂത്തിട്ടും മറ്റേ പൂക്കാനോന്നും നിക്കൂല ചോക്ലേറ്റ് ഒക്കെ ഇവർ ഇരുന്ന് കഴിക്കുട്ടോ കുട്ടികൾ കൊക്കോ പൗഡർൊക്കെ
ന്നുണ്ടാവുലെ കൊക്കോ പൗഡർ ഞാൻ വാങ്ങുവാനെങ്കിൽ തന്നെ ലേശം കുറോശം ഉള്ള കാരണം നമുക്ക് അത്രക്ക് ഓടേയ്സ് നമുക്ക് പിന്നെ എങ്ങനെന്ന് അറിയോ ഹോമയുടെ ഇങ്ങോട്ട് എന്താണ് ഈ പി മറ്റേ ഹമ്മിട്ടമ്മി അങ്ങനത്തതൊക്കെ അല പറ്റ റേറ്റ് കുറച്ച് അതിൽ നമ്മൾ ചേർക്കണമാതിരി യൊന്നും അവർ ചേർക്കണന്നുമില്ല ഫില്ലിങ്സും കാര്യങ്ങളൊന്നും ഇല്ല അവര് പേരും കാര്യങ്ങളും ഒന്നുംതാന്നെ ഉള്ളൂ അപ്പ അവിടന്ന് തന്നെ കുട്ടികളെ ബര്ത്ഡേയ്ക്കൊക്കെ ഇപ്പൊ എത്രയൊ വെട്ടം വാങ്ങി പിന്നെ ഞാൻ ചെയ്യാതിരുന്നിന്നപ്പോഴൊക്കെ വാങ്ങിക്കണോ എന്നിട്ട് എന്താ സാധ ണ്ടാവൂലയിൽ നമ്മള് ഹോംമെയ്‌ഡേ ചെയ്യ അതിന്റെ വ്യത്യാസം നമ്മള് റേറ്റ് പറയാണെങ്കിൽ പക്ഷെ വാങ്ങണ കസ്‌ അത് പിന്നെ ആ അതാണ് മ്മള് ഉ ഇടും പിന്നെ റേറ്റും കാര്യങ്ങളും ചെലൊരു കൂടുതലാണ് ഇത്രേൊക്കെ പറയല്ലോ പക്ഷെ അത് മനസ്സിലാവണവർക്ക് മനസ്സിലാവും അത് പിന്നെ കഴി ആം ചെയ്തിട്ട് നമ്മ വെല അതേപലെ കൊടു ട്ട് കാര്യല്ലേ പിന്നെ പോലന്ന് പറഞ്ഞാല് ഫുള് മെഷീന് ല്ലേ അപ്പന്നെക്ക് എല്ലാതും ഒരു നേരം കൊണ്ട് ഇതൊണ്ട ആ കിട്ടാണ് നമ്മക്ക്ന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിന് ഉള്ളത് സ്പോഞ്ച് അത്രയും സമയം ആ ഒരു ഒന്നേ ആവുള്ളൂ അങ്ങനൊക്കെ നമ്മക്ക് ടൈമ പോവല്ലേ പണിയുണ്ട് ഏതായാലുക്കെ നടക്ക ക്കട്ടെ
ഉ ആഹ ആഹ ആയിക്കോട്ടെ ഉ ഓക്കെ